കൽക്കാലം
സമയം പോയിതറിഞ്ഞില്ല.
സത്യം ഉം
അതാ തന്നെ കട്ടായി പോയതാ
ആഹ് എന്തായത് പറഞ്ഞൊണ്ടിരുന്ന് നമ്മള്
നമ്മളെ മക്കൾടെ മീന്റെ കാര്യം മീന്റെ കാര്യം ആഹ് ഇന്ന്
ആഹ് മീന്റെ അഹ് നല്ല പൊഴമത്തി നല്ല മത്തി ആയിരുന്നേ എന്തൊരു ടേസ്റ്റായി ര്ന്നറിയോ എന്നിട്ട് മീൻ തരുന്ന ആഹ് മീൻ തരുന്ന ആള് പറഞ്ഞു ഇത് ചാറ് വെക്കണ്ട പൊരിച്ചെടുത്താ മതിന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ പൊരിച്ച് നല്ല ആഹ് എന്തോ കൊറേ കൊറേ നാളുകളിൽ കൂടിട്ടാണ് ഞങ്ങക്ക് അങ്ങനൊരു പിന്നെ മത്തി കിട്ടിയത് അധികം മുള്ളൊന്നുല്ല സാധാരണ സാധാരണ സാധാരണ മപുണ്ണ്ണ്ടാവൂല ഇതങ്ങനെയൊന്നുല്ല ആഹ് ഇത് അങ്ങനെയൊന്നുല്ല ഇത് നല്ല നല്ല ടേസ്റ്റ് ണ്ടായിരുന്നു പിള്ളർക്ക് ഇഷ്ട പ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ
ആഹ് ഇപ്പൊ നല്ല മീൻ കിട്ടുന്നത് തന്നെ കൊറവല്ലേ
ആഹ് ഇത് പിന്നെ ഞാൻ ഇച്ചിരി വെളുത്തു ഉം പിന്നെ
ആഹ്
ആഹ് കാ തരി ഇൻസ്റ്റാക്കും ന്നട്ട്
ഓഹ് അങ്ങനെ മസാല ചേർത്ത്
കൊറച്ച് ആഹ് ആഹ് കൊറച്ചും ആഹ് കൊറച്ചും കൊറച്ചും ഉപ്പു ഇട്ടിട്ട് നല്ലതുപോലെ തിരുമ്മി ഒരു ഫ്രിഡ്ജില് ഫീസറിൽ എടുത്ത് വെക്കും. രണ്ട് മൂന്ന് മണിക്കൂർ കഴി അത് ഒരു ചിലപ്പോ രണ്ട മണിക്കൂർ ചിലപ്പോ മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കും പിന്നെ പിന്നെ പിന്നെ മീന അന്നാത്ത് എടുത്ത് വെച്ചിട്ട് നമ്മള് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാന അത് എടുക്കാറുള്ളു രണ്ട് മൂന്ന് മണി ചെല ആ ചിലപ്പോ രാവിലെ വെച്ച് ചെൽപ്പോ രാവിലെ വെച്ച് വൈകുന്നേരം ആയിരിക്കും ചെൽപ്പോ എടുക്കുന്നത് എല്ലാവരും കൂടി വന്ന് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാന്ന് നോക്കിട്ട് ആ ഇന്ന് അങ്ങനെ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയും ഞാൻ എന്നിട്ട് ഞാനൊരു വീട്ടിലെ മമ്മിയോട് പറഞ്ഞു നമുക്ക് നാളെ ഇച്ചിരും മേടിച്ചാലോന്ന് ഇഷ്ടപ്പെട്ടുന്ന ഇ ഇഷ്ടപ്പെ നല്ല രുചിയുണ്ട്നട്ടും
അതെയല്ലെ ഭക്ഷണം എല്ലാരും കൂടെ ഒന്നിച്ചിരുന്നാണോ കഴിക്കിന്നെ
ആഹ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും
ആഹ്
ഏ ചേട്ടൻ ഇവിടില്ല ചേട്ടൻ പൊറത്താ ജോലി ചെയ്യുന്നേ
അതെയല്ലേ ആഹ്
ഇവിടെ ചേട്ടന്റെ പപ്പയും മമ്മിയുണ്ട് ഞാനും പിള്ളേരും ആഹ് ഞാനും പിള്ളേരു ആണുള്ളത്
ആഹാ
ഉം ഉം പപ്പയും മമ്മിയും കെടന്നു ഉം മോള് പിന്നെ ഇന്നപ്പോ ഞങ്ങക്ക് നാളിവിടൊരു പ്രർത്ഥനയുള്ളോണ്ട് മോളെ ഞാനിങ്ങോട്ട് കയറ്റി കെടത്തിയതാ
ആഹ്
അപ്പൊ എല്ല എല്ലാർത്തും വാരി ഒതുക്കിയത് കാരണം അവള് കെ ടക്കുന്ന നല്ലോണ്ണം വിരിച്ചിട്ടുണ്ട്ടെ അമ്മ പുതിയ ഷീറ്റ് വിരിച്ചത് കാരണം
ആഹ് ഹ
ഉം അപ്പൊതിനി നാശാക്കണ്ടല്ലോന്നോർത്ത് കൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് കേറ്റി കെടത്തീതാ ഉം ഇപ്പ ഞാനിപ്പ പറഞ്ഞണ്ട് ഇപ്പൊ തിരിച്ച അങ്ങോട്ട്ന്നെ വിടോന്ന് ഞാനി പ്പ പറഞ്ഞോണ്ടി
ഹ്ഹ്ഹ് നല്ല ബഹള അല്ലേ രണ്ടു പേരൂടെ കാര്യം പറയ അല്ലേ വിശേഷങ്ങൾ പറഞ്ഞ് തീർന്ന് കണത്തില്ല
ഉം അടി നടത്ത അടി അ
പ്പൊ നാളെ നാളെ നല്ല രസായിരിക്കുവല്ലൊ പോണ്ടല്ലോ സ്കൂളിലൊന്നും
ആഹ് നല്ല രസായിരിക്കും ഇല്ല അവരിങ്ങനെ അവരുടെ രീതിൽ ഇങ്ങനെ കളി ആ അവര് അവരുടേതായ രീതിൽ കളിച്ച് നടന്നോളും
ആഹ്
പിന്നെ പഠി
ട്യൂഷൻ ക്ലാസ് ഒക്കെ ഉണ്ടോ
ആെ ഇവർക്കാ ഇല്ല ഞാൻ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു
ആഹ് ആഹ്
പിന്നെ രണ്ട് വർഷം രണ്ട് വർഷായിട്ട് ഇപ്പ പോവുന്നില്ല എന്റെ തൊണ്ടയില് പിന്നെ ഒരു ദശ വളർന്നിട്ട്
ആഹ്
എന്റെ പിന്നെ ശബ്ദം മൊത്തം പോയായിരുന്നു
അതെല്ലെ
ആ അങ്ങനെ നമുക്കത് കൈന്നെ നമ്മളെ ഈ തൊണ്ടേന്റെ ഉള്ളില് ലോക്കൽ കൂഴ്സിനുള്ളില് അത് രണ്ട് ദശ വന്ന് അടഞ്ഞു പോയി മൊത്തം
ആഹ് എന്നിട്ട്
അഹ് ന്നിട്ട് പിന്നെ കൊറേ ഡോക് കാണിച്ചു മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ച്
ആഹ്
രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് പിന്നെ സ്താ ഹോസ് പിന്നെ ആശുപത്രിയിൽ കേറി എറങ്ങി രക്ഷയില്ല അപ്പൊ അവര് പറഞ്ഞു എല്ലായിടത്തും നമ്മൾ പിന്നെ റെസ്റ്റ് എടുത്ത് വീട്ടി ട്ടിലിരുന്നോളാനാ അങ്ങനെ ആഹ് അങ്ങനെ ഇല്ല അപ്പം അവസാനം പിന്നെ ഞങ്ങളത് ഇതെന്തുകൊണ്ടാ വരുന്നതെന്ന് കണ്ടുപിടിച്ചു അപ്പം നമ്മുടെ ഉള്ളില് നമ്മുടെ ഒരു ബൾബ് പോലത്തെ സാധനം ഇങ്ങനെ എറക്കി വിടും ആഹ് തൊണ്ടയുടെ താഴെ വരെ എറക്കിവിടും ഏകദേശം നമ്മടെ കഴുത്തിന്റെ താഴെ വരെ എറക്കും അപ്പൊ അങ്ങനെ എറക്കുമ്പ നമുക്ക്‌ അത് സ്ക്രീനിൽ കാണിച്ചു തരും രണ്ടു വശത്തും ഇങ്ങനെ നീളത്തി നമ്മടെ ഈ പയറിന്റെ മണിയില്ലേ പയർ മണി ആ അതുപോലെ രണ്ടു സാനം വന്നിങ്ങനെ അടഞ്ഞു പോയിരിക്കുന്നെ കാണിച്ചന്ന് അവര്
അതെല്ലേ
അപ്പൊ അത് കൂട്ടി മുട്ടി കഴിയുമ്പോം നമുക്ക് പൊറത്തേക്ക് സൗണ്ട് വരൂല
ഓ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുവപ്പൊ
അന്നേരം നെഞ്ചിലിരുന്നൊരു വേദന വരും അപ്പൊ നമുക്ക് പൊറത്തേക്ക് സൗണ്ട് പോയില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഭയങ്കര പ്രയാസ ആയിരിക്കുമല്ലോ
അതെ
ഉം അപ്പം അങ്ങനെന്നാണ് പിന്നെ ഇപ്പ റെഡിആയി അത് നമ്മൾ റെസ്റ്റ് എടുക്കൽ മാത്രമേ അതിന് മരുന്നുള്ളൂ
അതെല്ലേ
വേറെ പ്രത്യേകിച്ചൊന്നുല്ല്യ
സ്ട്രെയിൻ ചെയ്യുന്നതോണ്ട് അങ്ങനെ വന്നതാണോ
അങ്ങനെ വന്നു നമുക്ക് പഠിപ്പിക്കുമ്പോൾ നല്ല സൗണ്ടിലെടുത്ത് പഠിപ്പിക്കണല്ലോ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂ സ്കൂൾ കൂടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടി ആയിരുന്നു
അതെല്ലേ
അങ്ങനെ നല്ലോണം സ്‌ട്രെയിൻ ചെയ്യണല്ലോ
ആണ്
ക്ക് കേറിക്കഴഞ്ഞ ആ രാവിലെ വൈകുന്നേരം പോയി അത് കാരണം
ആ പിന്നെ നമുക്ക് പ പനി വന്ന് ഒച്ച അടയുമ്പം തന്നെ നല്ല ബുദ്ധിമുട്ടാ പിന്നെ ഇങ്ങനെ സൗണ്ട് വരാതൊക്കെയവുമ്പം പിന്നെ
അതേനെ അത് വെച്ചിട്ടില്ലേ എനിക്ക് അങ്ങനെ വന്ന് കഴിയുമ്പോ എനിക്ക് ഇപ്പൊ കൊഴപ്പല്യാ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മ നോർമലി സൗണ്ടിലാണല്ലോ നമ്മ ഫോണി കൂടി സംസാരിക്കുന്നേ
അതെ അതെ ആഹ്
ഒരുപാട് സ്‌ട്രെയിൻ പഷേ ഇതൊരു പത്തിരുപത് ഹെഡ്സ് മേലെയ്ക്ക് നമ്മള് സൗണ്ടിൽ ഇങ്ങനെ പറയുവാണ് വാണേങ്കില് ഭയങ്കരമായിട്ട് വേദനൊക്കെ വരും അ ഒരു പിടിത്തം വരും നമുക്ക്
ആണല്ലേ
ഉള്ളില് നമ്മളിങ്ങനെ വീടിന്റെ ആഹ് ഇപ്പ നമ്മുടെ നമ്മള് വീടിന്റെ മുകളിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് അതി നേരെ ഓപ്പോസിറ്റ് റ്റ് മുമ്പില് അപ്പർത്തും ഇപ്പർത്തു വീട്ണ്ട് അപ്പം അപ്പർത്തെ റോഡ്ന് അപ്പർത്തെ റോസ് സൈഡിലുള്ളാ ഏഹ് ഹസ്ബന്റ് ചേട്ടെന്റെ വീടാ അപ്പൊ ചേച്ചിയോട് ഇങ്ങെനെ സംസാരിക്ക്യുമ്പാെ ഒരു പത് ഒരു പത്ത് പയ്നഞ്ച് മിൻറ്റൊക്കെങ്ങെനെ കൺഡ്യൂസായ്‌ സംസാരിക്കണെങ്കില് എനിക്കറിയാം വ്ടെ നെൻ നെഞ്ചില് ങ്ങ് വേദ്ന വെരും അപ്പൊ അങ്ങെനെ തന്നെ ഞാൻ ആഹ് അപ്പൊ തന്നെ ഞാ പോയി ചോയ്ച്ച് ഇനി എന്റെ വഴി മുട്ടി ഇ ഇനി ഞാൻ പോട്ടേട്ടോന്ന് അപ്പഴ്ത്തേക്ക് ഞാൻ എന്റെ വീട്ന്റെ മുറ്റത്ത് ചേച്ചി ചേച്ചിന്റെ വീട്ന്റെ മുറ്റത്ത് നിക്കുന്നെയാ ഒര് റോഡിന് അപ്പറും ഇപ്പറു ആണ് പറഞ്ഞിട്ടുള്ളത് ന്നാലും നമ്മള് സൗണ്ട് എട്ത്ത് വേണെല്ലോ പറയാണെങ്ങ്‌ല്
അതെ അതെ
അങ്ങെനെ ഉം കൊറോ എനിക്ക്നി അതൊരു പ്രശ്നായ്ട്ട് തന്നെങ്ങെ മുമ്പോട്ടും നി ക്കുവാണ് അതുപോലെ ഞാനിങ്ങെനെ സ്കൂളി പോക്ക് വേണ്ടാന്ന് വെച്ചു ഞാൻ പിന്നെ വിചാര്ച്ചു ആഗ്രഹിച്ച് പിന്നെ ടി ആഹ് ടീച്ചറാവണംന്ന് ആഗ്രഹിച്ച് പഠിച്ച് എന്നാല് ഞാന് എട്ട് വർഷത്തോളം സ്കൂളി പഠിപ്പിച്ചൂട്ടോ എട്ട് ഒമ്പത് വർഷത്തോളം സ്കൂളി പഠിപ്പിച്ചിട്ടാ എനിക്കിങ്ങെനെ സംഭവി
ഓഹ് ഓഹ് അത്രെയും വർഷത്തെ സ്ട്രെയ്നൂടെ ആയപ്പഴായിരിക്കും
ആഹ് അത് കാരണം മറ്റേ കൊറോണ ആഹ് കൊറോണില് വന്നില്ലേ കൊറോണ വന്ന പ്പം അതൊരു അന്നേരം മുതെല് അന്നേരം മുതെല് ഒര് ചെറിയ പ്രശ്നങ്ങള് ഉണ്ടായ്ര്ന്നു എനിക്ക് ആഹ് കൊറോണ വന്നീര്ന്നു
ഓഹ്
കൊറോണ വന്ന് അതിനെ ചൊല്ലി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒണ്ടായ്ര്ന്നു
അതേല്ലെ കൊറോണ വന്ന് മാറീട്ട് എങ്ങെനെയ്ണ്ട് പിന്നെ അതേമായ് ബെന്ധപ്പെട്ട് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട്ണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് എനിക്ക് ഭയങ്കരായ്ട്ട് ചാസം മുട്ടും ആഹ് ങ്ങെനെ കെതപ്പാ ഭയങ്കരായ്ട്ടും നമ്മളിങ്ങെനെ നടന്ന് കഴിയ്സം ഒര് പ ത്ത് പത്‌നഞ്ച് മി
ആഹ് പറഞ്ഞോ
ആഹ് ഇതൊരു പത്ത് പയ്നഞ്ച് മിൻറ്റ് നടന്ന് കഴിയുമ്പോ ഭയങ്കെരെ യ്ട്ട് കെതെക്ക്യും ആഹ് പിന്നെ ആഹ് പിന്നെ പിന്നെ ആഹ് അതിനെന്ത്‌ ചെയ്യ്ന്നെച്ച രാവിലെ വീടി ചുറ്റും ഓടും ഞാന്
അതേല്ലേ
പിന്നെ അല്ലെങ്കി എന്ത്യ്യുംച്ച്ട്ട് ഞങ്ങക്ക് വീട്ന്റെ പൊർത്താണെ സ്റ്റെയറ്ള്ളത് സ്റ്റെപ്പുള്ളത് അപ്പോ പിന്നെ എന്തെയ്യും രാവിലെ പിന്നെ തീയ് അടുപ്പില് തീ പിടിപ്പിച്ട്ട് പല്ല് തേച്ചോണ്ട് ഞാൻ പൊറത്തൂടി എറെങ്ങി സ്റ്റെപ്പ് കേറി
ഓഹ്
അപ്പങ്ങനെ സ്റ്റെപ്പ് കേറിയെറെങ്ങി എറെങ്ങി ഇപ്പം നടക്ക്മ്പോ വല്യ പ്രശ്ന
മാറ്റ ഉണ്ട്
ആഹ് മാറ്റമുണ്ട് പിന്നെ വെച്ചിട്ണ്ടേല് കൊറോണ വന്നേന് ശേഷം ഞാൻ ഭയങ്കരായ്ട്ട് തടീം വെച്ചു
ആഹ്
അങ്ങനെയാണോ നല്ലോണം തടി വെച്ചു കാരണോച്ട്ട് കൊറോണ വന്ന സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു അപ്പം വെർതെ ഇരു ഒരു മാസം വെറുതെ ഇരിക്കല്ലേ ആരേം നോക്കണ്ടല്ലോ പിള്ളേരും നോക്കണ്ട ആ രേം നോക്കണ്ട വെറുതെ ഫ്രീ ആയിട്ടരിക്കോല്ലേ തിന്ന കെടക്ക തിന്ന കെടക്ക അങ്ങനേയിക്കഴിഞ്ഞപ്പോ ഇരുപത്തിയട്ട് ദിവസം ഞാൻ കെടന്ന് അവിടെ ഒരു റൂമി തന്നെയായിരുന്നു ഇവിടെ വീട്ടി തന്നെ ഒരു റൂമിലായിരുന്നു. അപ്പൊ മൊട്ട ആയി. എറച്ചിയായി മീനായി എല്ലാം കഴിച്ച് കഴിച്ച് ത ആഹ് എല്ലാം കഴിച്ച് കഴിച്ച് എനിക്കൊത്തം കൊറോണ കഴിഞ്ഞപ്പോ എന്നെ കണ്ടാല് എല്ലാരും ചൊയ്ക്കുവേ എവിട്ന്ന് വന്നതാ ഒറ്റേ മാസം
കൃത്തിയ ഒറ്റ മാസം
അല്ലേ
ആഹ് അത് കഴിഞ്ഞപ്പോത്തേക്കും എനിക്ക് തടി വെച്ച് അഹ് എല്ലാരും കളിയക്കരു പിന്നെ ഇപ്പൊ പിന്നെ ഞാനിങ്ങനെ പിന്നെ എക്സസൈസ ഒക്കെ ചെയ്ത്
ആഹ് ആഹ്
റെഡിയായി ഇപ്പൊ കൊഴപ്പൊന്നില്ല
അതെല്ലേ എനിക്ക് വന്നോ കോവിഡ് വന്നതാ കൊറോണ വന്നെങ്കിലും തടിയൊന്നും വെച്ചില്ല